ഹലോ അത കട്ടായി പോയില്ലേ ഞാനേ വിളിക്കാൻ വേണ്ടീങ്ങനെ നിക്കേയ്നു ആഹാ
ഞാനും വെയ്
ആഹ്
ആഹാ
പിന്നെ വേറെന്തൊക്കെ പറയു എന്തെ ബാക്കി വിശേഷങ്ങളൊക്കൊന്ന് പറയൂ
പിന്നെപ്പെന്താ നല്ല വിശേഷം എന്നട്ട് ഇങ്ങളെ വീടിന്റെ എട്ത്തെക്കെ എന്താ തോട് അങ്ങനെന്തെങ്കിലൊക്കെണ്ടോ? അതവാ എങ്ങനെ ഇണ്ടാവാ? ആഹാ അങ്ങാടിയിലാണോ വീട്?
ഇല്ല അങ്ങനെ ഓവർ ടൗണിലന്നൊല്ല
ആഹ് കൊറച്ച് ഉള്ളിൽ കേക്കാരല്ലേ
ആഹാ
മ്
പ്രകൃതി രമണീയമായ സ്ഥലാ
നല്ല സ്ഥലാ ഇന്നാ സ്ഥലത്തിനെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തരൂ
എല്ല നല്ല വയലും പച്ചപ്പൊല്ലൊള്ള സ്ഥലാ ഇങ്ങനെ
ടൂർ കേന്ദ്രമാണോ
ഏയ് അ അങ്ങനെ ടൂറൊന്നുല്ല
ആ പ്രകൃതി വയലൊക്കെ ഉണ്ടോ കേടൊക്കെ ഉണ്ടാവ
ആഹ് വയലുണ്ട് ചെലവര് അടുത്തുള്ളവരെല്ലാം വന്ന് കുളിക്കാന് പിന്നെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ എല്ലാ വരും
അതല്ലേയ് പിന്നെ വയല് ഇണ്ടപ്പോളും നെല്ലൊക്കെ ഉണ്ടോ
ഓ ഉണ്ട്
ഏഹ് ഞങ്ങളവിടോക്കെപ്പോ അതൊന്നുല്ല
നെല്ല് ഉണ്ട് പച്ചക്കറിയ ടൈമ പച്ചക്കറിയ ഉണ്ട് എല്ലാം ഉണ്ട്
ഏ പണ്ട് പണ്ട് നെല്ല് ചെറിയ കുട്ടിയായിരുന്നു നെല്ല് തത്തമ്മ നെല്ല് തിന്നാനായിട്ട് ഉച്ചക്ക് ശേഷം തത്തമ്മ വരും
ആഹ് ഇവിടെയും വരുത്തിണ്ട് ഇപ്പൊ നെല്ല് ഇതായിട്ട് കൊയ്തിട്ടാകുമ്പോ വരും തത്ത ഇഷ്ടം പോലെ ഉണ്ടാവും
ആഹ് എന്നിട്ട് ഞങ്ങള് ഒരു ചെണ്ട പോലത്തോരു സാധനം അവിടെ കെട്ടിയേക്കും എന്നിട്ട് അതി ഇങ്ങനെ കൊട്ടും ഉ അപ്പൊ അവര് പോക ത ത്തന്മാര് ഉ
മക്കളാ
ആ അവരവിട കളിക്കണണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ
ഉം
വാ ലവാടി ക്ക് പോണ കുട്ടികളുണ്ട് ഓല് കൊറ ചേഞ്ഞലങ്കി ഫോണാണേ ഫോണ് കണ്ടാ പോ ഇവര് അത് കാണ കളിച്ചാൻ പോകയാണെങ്കിൽ കൊറച്ച് സമാധാനം
ആഹ് അങ്ങനെ കളിക്കാൻ വിട്ടാൽ മതിയല്ല എന്നിട്ട് ഫോണ് ഉപയോഗം കുറയും അതാ ഞാനിങ്ങനെ വിടുന്ന് കളിച്ചോട്ട് വിചായിച്ച്
എങ്ങനെ വേണോ
വീണാ ആരെ വീണെ
വെള്ളത്തില് വീണു പറഞ്ഞു
ഉം മഴയായ
ആഹ് പിന്നെന്താ
പിന്നെ രാത്രിക്കെന്താ
പിന്നെ രാത്രിക്ക് ചപ്പ ചോറുണ്ട്
ആഹ്
പിന്നെന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ വികൃതി കാട്ടാണ്
വീണി ട്ട് കളി മതിയാക്കിയ
ആ ആ കളിയല്ല കളി കൂടുതൽയിക്കാണ് വെറും കളി ആയിപ്പോ ഡ്രസ്സ് കഴിച്ചിട്ട്ക്കടേയ് പിന്നെ എന്തൊക്കെയ വിശേഷങ്ങള് ആഹ വെള്ളത്തി എന്തൊക്കെയാ എവിടക്കെയ വീണ് ക്കണോ ആവോ ഇപ്പൊ നെഞ്ഞുണ്ട് വന്നക്കണ ഇപ്പൊ ഒരു വെള്ളത്തില് ബക്കറ്റ് ഉണ്ട് ബക്കറ്റില് നെറച്ച് വെള്ളണ്ടായിനു ആഹ് ബക്കറ്റിൽ നെറച്ച് വെള്ളുണ്ടായിനു അപ്പൊ അതില്‌ മൂന്നാളും ഇരുന്ന്
ഓ ഉം അ ആഹ്
പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ
വേറെന്ത് വീട്ടിലെങ്ങനാ ഗാർഡനെല്ലാണ്ടോ ചെടീം ഗാർഡനെല്ലാം ഉണ്ടോ
ഇല്ല ഇവർക്ക് ഇഷ്ടല്ല. എന്താ വേറെ ഇഷ്ടല്ല അവർക്ക് ഇഷ്ടല്ല. ഇല്ല ഇല്ല അവിടങ്ങനക്ക മഞ്ഞള്. ഇല്ലില്ലാ കൊറവാണ് കൊറവാണ് അറി മഞ്ഞള് അങ്ങനത്തെക്കെണ്ട് സ്ഥലം കൊറവാണ്.
ആ ഞങ്ങളിവ്ട എല്ലാ പച്ചക്കറിയും ഒക്കെ നടും സ്ഥലം സ്ഥലം കൊറവാ എന്നാലും എല്ലാം ഇണ്ടാക്കും അത്യാവശ്യത്തിന് വേണ്ട്ന്ന പിന്ന ചെടി നല്ലോണം ഉം ഉം ചെടി ഹസ്ബൻഡിനും ചെടി ചെടിയോട് ഭയങ്കര താല്പര്യാ എനക്കും അങ്ങന അതോണ്ട് ചെടി അത്യാവശ്യൊണ്ട് ഉം
ഇഷ്ടാണല്ലേ ആഹ് ഉം.
പിന്ന വേറ പക്ഷികള് മൃഗങ്ങള് അങ്ങനെ എന്തെങ്കിലുണ്ടാ
അങ്ങനെയൊന്നുല്ല ചെറിയ മീനിണ്ട് ഒരു നാലെണ്ണം ഞാന മ്മ മക്കളിവിടെ ഒച്ച ഉണ്ടാക്കി എന്താ ചെയ്യാന്നറിയില്ല ഇപ്പ വെരും. ഇപ്പ ചീത്ത പറയും ഞമ്മൾ ഫോൺ വിളി ഓ എമ്മീറ്റ ഉണ്ടവ്ടെ ഓല് ഇപ്പോളെ കുളിച്ച് അകത്ത് കെയറ്റാതെ ഏതായാലും നമക്ക് കൊറച്ച് നേരകൂടി സംസാരിക്കാ എന്നിട്ട്
ആഹ് മുറ്റത്താ ഉള്ളത്.
ആഹ് ഞാൻ മുറ്റത്താണ്
ആഹ്
പിന്നെന്തൊക്കെ
അവരെ അങ്ങ് ഫ്രീ ആയി വിട്ടോ കളിക്കാൻ വേണ്ടി കൊറച്ച് സമയം കുടി.
ഇതെന്റെ ബൈക്ക് അഴ്ച്ച് ഡ്രെസ്സ് ആഴ്ച്ചിട്ട് പൊയിക്കോളി പിന്നെ എന്തൊക്കെയ വേറ ഇല്ലാ തെച്ച് കളിച്ചൂല
ചായു
ഇല്ല ഇല്ല ആഹ് ചായൊക്ക കുടിച്ചു നെ ചെടിയൊക്ക നല്ല ഭംഗിയണല്ലേ ഭംഗിയിലൽ നല്ല രസത്തില് കുഴിച്ചിട്ടക്കുല്ലേ ഇഷ്ട നറച്ചുണ്ടോ വീട്ടില്
ഇല്ലൃ സിറ്റോട്ടില് വെര ചെടിയാ
ഭംഗിണ്ടാവുല്ലോ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇവിടെ പറ്റില്ല
ഉം ന്തേ ഇനി ഭാവിലൊരു സ്വന്തായി വീടെല്ലാം അയിട്ടാമ്മോ ചെയ്തോ
ഇവിടെ വീട് സ്വന്തായിട്ടന്നെയാണ് പക്ഷേ താനോ താനീ അയ്യോഹ് തലയില് മാര്
വെള്ളോഴിച്ചാ
എടീ ഏ മ എടീ കൊറച്ച് എടീ പാ പിന്നെ എന്തൊക്കെ വേറെ വിശേഷങ്ങൾ വികൃതിചേ ആഹ ഫ്രണ്ട്സൊന് പറഞ്ഞയച്ചു മഴ വരുന്ണ്ട് നല്ല മഴ
ആഹാ..
ഉം.
അതൊണ്ട് ഒറ്റക്കായതൊണ്ടാ ഇങ്ങനെ കളിക്ക്- ആഹ് അവ്ട്ന്നന്നെ കുളിച്ച് കേറാന്ന് എന്ന് രിക്ക്ന്നുണ്ടാവും
ആഹ
ആഹ്
വികൃതി ഓലക്കുടി കു- ട്ടി കിട്ടിയാല് ഭയങ്കര വികൃതിയാണ് അവറ്റൊക്കാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ കള്ച്ചൊണ്ടട്ക്കും ഓൾ മാത്രെ പെൺകു ട്ടി ബാക്കിയൊക്കെ ആൺകുട്ടിയാളാണെ
ഓ അതെയാ ആങ്കുട്ടിക്ക് വികൃതി കൂടുതലായിരിക്കും.
ആഹ്. എനിക്ക് മൂന്ന് പെൺകുട്ട്യളാണ്
അതെയാ ആഹ
പിന്നെ ആ എല്ലാവിധ ചെടിയാളും ഉണ്ടാവും റോസൊക്കെണ്ടാവുല്ലേ എനിക്ക് ഭയങ്കരഷ്ടാണ്
റോസല്ലാം ഇണ്ടായിരുന്നു ഇപ്പൊ രണ്ട് വിതേള്ളൂ ആദ്യം കൊറേ ഉണ്ടായിന്
ക്ക് ഭയങ്കര ഇഷ്ടാണ് പച്ചക്കറിയോക്കെ പക്ഷെ വീട്ടില് കായ്ക്കുല എന്ത് കുഴിച്ചിട്ടാ അത് വീ- ട്ടിതു അപ്പൊ ഞാൻ പിന്നത് ഉം നടലില്ല ഇൻക്ക് ഇൻക്ക് നടലില്ല ഒഴവാ- ക്കി പറ്റെ വിട്ട് വെറുതേ നമ്മള് സമയം കളയാ ഇപ്പ ഇതിക്ക്നോക്ക് ഓ അതൊക്കെ കളയും
ഏഹ്
ഭയങ്കര പുല്ല് ഒന്നും പാടില്ല അങ്ങനെയൊരു
ഓ അങ്ങനെയ ആഹ് അപ്പൊ പിന്നെ ഒന്നും പറ്റൂലല്ലോ മരക്കായ ഓടിക്കുന്ന മരങ്ങളും അങ്ങത്തെന്നും വെക്കൂല
അതൊക്കെ ഞാൻ നടും പക്ഷെ അതൊക്കെ വെട്ടും
അപ്പൊ ഒന്നും പറ്റൂലേര്ക്കും അല്ലേ
ഇഷ്ട ഉ അതൊക്കെ ഇഷ്ടല്ല
ആ ഓരോരാളുണ്ട് വീട്ടില് ന്ന ലെ ഇലയെല്ലാം വീണ് കച്ചറയാവൂ ന്ന് വിചാരിച്
ആഹ് അവർ ആ അങ്ങനെയൊരു പ ഒന്നും പാടില്ല എന്നുള്ള ഒരു സിസ്റ്റത്തില് ജീവിക്കണം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഉം പ്രായൂണ്ടോ
എങ്ങനെ
അവർക്ക് പ്രായുള്ളതാ
ആഹ കൊഴപ്പല്ല എല്ലാത്തിനും കയിയും അങ്ങനൊന്നുല്ലേയ്നുന്നാ
ആഹ്
പിന്നെ വേറെന്തൊക്കെന്ന്
ഹസ്ബൻഡിനും ഇഷ്ടല്ല
ഏയ് ഇഷ്ടൊക്കെതന്നേയാണ് കൊഴപ്പൊന്നുല്ല അവരെ ഓലെ വർകേറ്റങ്ങനെ നടക്കും
ഓ അവർക്ക് ഇഷ്ടല്ലാത്തോണ്ട് ചെയ്യുന്നില്ല എന്നെ ഉള്ളു
ഓ പിന്നെ ഇങ്ങളെ കാക്ക എപ്പളാ വെരാ
ഓര് ഒര് എയ് എട്ട് എട്ട് മണി അങ്ങനാവും
ആഹ
ആഹ് ചെല സമയത്ത് അഞ്ച് മണി അസമയത്ത് വരു അല്ലെങ്കില് ഏഴ് എട്ട് അങ്ങനാ
ആ
ആഹ
പിന്നെ അനിയത്തി പുത്യേ വീടെട്ത്തോ അതോ ഉമ്മാൻ്റീറ്റും കൂടെയ്ക്കാരല്ലേ ഇഞ്ഞി അവര് ആഹ് വീടിന്റെ ആവശ്യം ഉണ്ടാവുലല്ലേ അപ്പൊ ആങ്ങളമാരില്ല ആങ്ങളമാരില്ല ആഹ് അതോണ്ട് പിന്നെ
ആഹ പക്ഷെ ഓള് ഇവിടെ ഓളെ ഹസ്ബൻഡ ഇവിടെ-
ഏ അങ്ങനെ പറിണ്ടോ
ഇക്ക്‌ പിന്നെ ഓക്ക് ചെറിയൊരു കു ഒരു മോളെയൊള്ളൂ മൂന്ന് വയസ്സുള്ള
ആഹ് കുപ്പായി അയ്ച്.
ഒന്നും വലിച്ചിടാൻ പാടില്ലേ ഇന്ന് വെച്ച്ടാം പാടില്ല ആഹ്
ന്നാ പറ്ഞ്ഞോളി വേറെന്തൊക്കെ പറി പിന്നെ എന്ത്
മോള് കൊയപ്പകനുടുണ്.
ആ അവള്ഞ് ഒന്ന് കുളിച് കേ നെറ്റ് കയറ്റട്ടെ ന്നെട്ട് വിളിക്കഞ്ങ്ങക്ക് ട്ടോ അല്ലാതെ നടക്കൂല ന്നാ ഞാൻ വിളിക്കന്നാ ശരി
ആഹ് ഓക്കെ ആഹ് ശരി ആറേ ഇരുപതായി